അതെ നേരത്തെ എന്തോ റേഞ്ചിന്റെ ഇഷുവായിട്ട് കട്ടായി
അതെ
ആഹ് നീ പിന്നെ എന്താ വിളിക്കാണ്ടിരുന്നേ?
വിളിക്കാനിരുന്നുന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു കിട്ടില്ല
ഏയെ അത് എവിടാണ് തെരക്കിലാ ഞാൻ തെരക്കൊന്നുല്ല ഞാൻ മുൻപേ റീൽ കണ്ടിരുന്നയാ ഇവിടെ റേയ്ഞ്ചിന്റെ-
ടൂറ് പോയിരിക്കാണല്ലേ അതെ അല്ല അല്ല ഇവിടെ ഇവിടെ പ പറഞ്ഞ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അല്ല ഇവടെ ഇവടെ ഇവടെ ഇവടെ
ആഹ്
ആഹ് പിന്നെ പിന്നെ പറയ്
ചോറും മിൻ കറിയും കഴിക്കാം
ഇല്ലി ഇല്ലിയ പോയിട്ടില്ലാ
ഉ
പോണം കളി കാണാൻ പോണം ആദ്യം
ഏഹ് കളി എത്ര മണിക്കാ?
പത്തരെക്ക്
പത്തരെക്കാ ഏഹ് എന്നിട്ട് എപ്പഴാ കഴിയാ?
പത്തെര പതിനൊന്നര പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോ കഴിയും
പന്ത്രണ്ട് മണിയാമ്പോ കഴിയോ?
അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയാവുമ്പോ ഒരു കളിയ്ണ്ട്.
അതെന്തിന്റെ കളിയാ മൂന്ന് മണിയാവുമ്പോ?
അത് അത് വന്നിട്ട് ആരുടെയൊക്കെയാണ് നെതർലാൻഡിന്റെ കളിയാണ്
നെതർലാൻഡും പിന്നെ ആരാ?
നെതർലാൻഡും ഉം മറ്റേ സെനകലും ആണ് ബ്രസീലല്ലാ ബ്രസീലിന്റെ പത്തരെക്ക് സെനെകലും നെദർലാൻ്റും ആണ് തോനുന്നു കളി
ആഹ് ഇ ഏഹ്
നോക്കൗട്ട് റൗണ്ടാണ് ഇപ്പോ നടന്നോണ്ടിരിക്ക്ണത്
അതൊന്നും എനിക്ക് പറഞ്ഞാ മനസ്സിലാവൂല്ലാ
റൗണ്ട്ന്ന് പറഞ്ഞാ കളി ടീമുകൾ പൊറത്താവണത്
അത് അയ് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലാ ക്രിക്കറ്റ്
തോറ്റാ പൊറത്താവും അപ്പ അങ്ങനെ ക അത് കാണാൻ വേണ്ടി
ആഹ് എനിക്ക് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാ ഫുട്ബോള് ക്രിക്കറ്റ് വണ്ടികള്
പിന്നെ എന്തിനോടാ താല്പര്യം
എനിക്കില്ലേ ഫുഡിനോടാ താൽപര്യം ഫുഡ് ഇണ്ടാ ഫുഡ് കഴിക്കാനല്ലട്ടോ ഇണ്ടാക്കാന് ഉം ഫുഡ് ഇണ്ടാക്കാൻ ഭയ് ഭയങ്കര താല്പര്യാ ഫുഡ് ഇണ്ടാക്കീട്ട് നമ്മള് നമ്മള് ഫുഡ് ഇണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും കഴിക്കാന് അവരെ അവര് കഴിച്ചിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഇണ്ട് എന്താണ് ഞാൻ കൊറെ സാധനങ്ങൾ ഇണ്ടാക്കും ഇപ്പൊ ഇന്നലെ ഞാന് ഒരു സാൻവിച്ച് ഇണ്ടാക്കി വേറൊരു ടൈപ്പ് സാൻവിച്ച് നോർമൽ സാൻവിച്ച് അല്ലാ വേറെ ടൈപ്പ് അപ്പ അത് ഇക്ക് ഞാനായിട്ട് ഇണ്ടാക്കിയ റെസിപ്പിയാ എൻ്റെ റെസിപ്പിയാ പിന്നെ നല്ല ടെൻഷൻ ഇണ്ടാക്കി ഇത് എന്താവൂന്ന് എനിക്കറിയില്ലാ
നന്നായി
ആഹ് രാവിലെ നേരത്തെ ഇണ്ടാക്കിയെതാ ഒരു മൂട് വന്നപ്പോ ഇണ്ടാക്കിയെതാ ബ്രഡ് ബ്രെഡും പിന്നെ ചിക്കന്റെ ഫില്ലിംഗ്സും പിന്നെ സോസൊക്കെ ചേർത്ത്ട്ടീ വേഗാട്ട് ഞാൻ തന്നെ ഇണ്ടാക്കിയ സോസൊക്കെ വെച്ച്ട്ട് ഇണ്ടാക്കി പിന്നെ നല്ല ടെൻഷൻ ആയിരുന്നു ഞാൻ കഴിച്ചു നോക്കി ഓക്കെ ആണ് പക്ഷെ പൊറത്തുള്ളവരേ അഭിപ്രായം അറിയില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്ത്
ഓഹ് എങ്ങനെണ്ട്ന്നാ എങ്ങനെ ഇണ്ട്ന്ന് പറഞ്ഞു
ഞാ കൊടുത്തെ നോർമൽ ആയിട്ട് അതായത് ആ മസാലേം സാൻവിച്ച്ന് ഉള്ളിൽ വെക്കണ ഫില്ലിങും ബ്രെഡും സെപ്പറേറ്റ് ആക്കീട്ടാ കൊടുത്ത് കയ് ടേസ്റ്റോക്കാൻ കയിച്ചപ്പോ ഓള് എക്സ്പ്രഷൻ ഇട്ട് എക്സ്പ്രഷനില് ഇനിക്ക് സമാധാനായി നല്ല ടേസ്റ്റ്ണ്ട് അത് അങ്ങനെ സമാധാനായി പിന്നെ ഞാന് ഏ ഇന്നലത്തെ ശനിയാഴ്ച ഞാനും ബട്ടർ ചിക്കൻ ഇണ്ടാക്കി
ഓ ഓ ഓ ഒക്കെ ഇണ്ടാക്കാലോ ഇണ്ടാക്കല്ലെ അപ്പോ
ബട്ടർ ചിക്കൻ എല്ലാം ഇണ്ടാക്കും ബട്ടർ ചിക്കൻ ഇണ്ടാക്കും പാസ്ത ഇണ്ടാക്കും ആ എനിക്ക് ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട പിന്നെ എനിക്ക് ഫുഡ് എക്സ്പ്ലോർ ആ ഇനിക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യൻ ഇഷ്ടട്ടാ പക്ഷെ ഞാന് എന്റെ പ്രശ്നംന്ന് വെച്ചാൽ ഞാൻ കൊറച്ചേ കയിക്കൊള്ളു ഇപ്പൊ ഇങ്ങളില്ലേ നീ രാവിലെ എണീറ്റിട്ട് നാല് ഇട്ട്ലി കഴിക്കണങ്കി ഞാൻ എന്താ ചെയ്യാന്നറിയോ ഇതേ നാലിട്ട് ലി ഞാൻ നാല് നേരായിട്ട് കഴിക്കാ
അതെ
ആഹ് രാവിലെ ഞാൻ കയ്ക്ക രാവിലെ നീറ്റിട്ട് എല്ലാവരും കഴിക്കുന്ന് പറഞ്ഞ് അതഴിഞ്ഞ് അ ഒരു അരമണിക്കൂറായിട്ട് വീണ്ടും ഒരണം കഴിക്കും പിന്നെ വീണ്ടും ഒരണ്ണം കഴിക്കും അങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ ഞാനിത് കംപ്ലീറ്റ് ആക്കും
ഓഓ അങ്ങനെ
ചോറ് അങ്ങനെ തന്നെ കൊറച്ച് ചോറെടുക്കും അല്ല കുറച്ചല്ല അത്യാവശ്യം കൊറച്ചല്ല അത്യാവിശ്യം ചോറെടുക്കും കറിയൊക്കെ ഒഴിച്ചിട്ട്താക്കും കഴിക്കും അതന്നെ എനിക്ക് മതിയാവും അപ്പൊ ഞാനത് കൊണ്ടോയി മൂലയിലിടും എന്നിട്കൊറച്ചയ്ഞ്ഞ് പിന്നെയും കഴിക്കും അങ്ങനെ വൈകുനേരം ചാ യുടിആവുമ്പതേനും ഞാനത് കംപ്ലീറ്റെയും രാത്രി അങ്ങന തന്നെ രാത്രി ഞാൻ ഏഴ് മണിക്ക് തൊടങ്ങും എന്നാലെ ഒറങ്ങണ നെ
അതെ അപ്പൊ ഇന്നന്തൊക്കെകഴിച്ചേ
പിന്നെ ഇന്ന് എനിക്ക് പറ്റി യെന്നറിയില്ല ഇന്ന് ഫ്രണ്ട് വന്നിണ്ടായിന് അപ്പൊ പൊറാട്ട കൊട്ന്ന് വലിയ പൊറാ ട്ടാ പിന്ന കറി നമ്മളോടുന്ന് വാങ്ങിച്ച് ചേട്ടിനാട് ചിക്കൻന്ന് പറഞ്ഞിട്ടൊരു കറിട്ടാ
ആഹ് ആ ആ
ആ കറി നമ്മളിവിടുന്ന് വാങ്ങിച്ച് അപ്പൊ ആ കറിക്ക് സാധാരണ നല്ല എരുവാ എനിക്കന്താണോ നല്ല എരിവൊന്നുല്ലഅത് മാത്രല്ല ഇന്നെനിക്കെന്താ പറ്റിയെന്നറിയില്ല ഇവള് രണ്ട് പൊറാട്ട ഇട്ടന്ന് ഞാൻ പറഞ്ഞു ഒരെണ്ണം ഇട്ടാമതി ഒരെണ്ണം ഞാസാധാരണ കഴിക്കല് പിന്നെ അതഴിഞ്ഞിട്ട് ഞാന് അടുത്ത ട്രിപ്പ് ഇവിടെ ഹോസ്റ്റലിത്തെ ടൈമെന്നു പറഞ്ഞ നോർമലി ഏഴര എട്ടേ മുക്കാലകുമ്പോ എല്ലാവരും കഴിക്കുമ്പോ ഞാനും ചെയ്യും ഇന്നിട്ട് ആ ഫുഡന്നെ ഞാ എടുത്ത് വെക്കും ഹോസ്റ്റലിത്തെ ഫുഡല്ല പുറത്തുന്ന് വാങ്ങിക്കുന്ന ഫുഡ്ണ്ടാവില്ലേ ബിരിയാണി ന്യൂഡിൽസ് പൊറാ അതൊക്കെ ക്കെ ഞാ ഇടുത്ത് വച്ചിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ടണിയാവുമ്പോ ഇനിക്ക് വെശപ്പരും അപ്പ ഞാൻ ഫ്ലാഷ് ലൈറ്റ്ടിച്ചിട്ട് കഴിക്കും അപത്തിന്നെല്ലാരും ഉറങ്ങിണ്ടാവും ലൈറ്റോക്കെ ഓഫിതിട്ട്ണ്ടാവും ഞാൻ ആരെയും ബുദ്ധിമു ച്ച ഞാഫ്ലാഷ്ലൈറ്റ് ഓണാക്കിട്ട് കഴിക്കും കാരണം ആ നേരത്ത് ഇൻക്കൊരു വെശപ്പ്
നല്ല ഫുഡേ അതെങ്ങനെയാ ഫുഡ് ഇണ്ടാക്കാൻ മാത്രം ഇത്ര താല്പര്യം എവിട്ന്നാ കിട്ടിയേത്
എന്താ അറിയില്ല ഇനിക്ക് അതെന്താ സംഭവച്ചാ ഞാ മീ കഴിക്കില്ല ഞാതീരെ മീകഴിക്കില്ല അപ്പൊ ഇന്റെ ഇന്റെ വീട്ടിലുള്ളോരാണെങ്കി നല്ലോ കഴിക്കും
ആ
എന്റെ വീട്ടില് ഞാനൊഴികെ ബാക്കിയുള്ളോരൊക്കെ ഈ മീന് മീൻ മാത്രല്ല എല്ലാം കഴിക്കവര് ചിക്കനും മട്ട ബീഫ് എല്ലാം കഴിക്കും എല്ലാത്തിന്റെ
അയിന് മീ മീൻ കഴികിണില്ലല്ലോ
ഞാം മീന്റെ കറിയും കൂട്ടും ഞാം മീന്റെ കറിയും കൂട്ടില്ലാ
ഞാൻ കറി മാത്രെ കൂട്ടാെള്ളു മീന് കഴിക്ക്യില്ലാ കഴിക്ക്യില്ല മീന് കഴിക്ക്യില്ലാന്ന് പർഞ്ഞാ ഈ പൊഴേന്ന് കിട്ട്ണ മീൻല്ലേ
ആഹ്
അതൊന്നും കഴിക്ക്യില്ലാ അല്ലാണ്ട് വാങ്ങ്ണെത് കഴി
ആഹ് ഇന്റെ പ്രെശ് നീം മാത്ര ഈ ത്‌ല്ലേ പോപ്പിംഗ് കേരളാ സംവങ്ങളൊക്കെല്ലേ ഏഹ് ഹെലോ അതൊക്കെ ഞാൻ കെയ്ച്ച്ണ് സ്കൂളി പോയൊട്ങ്ങ്യേനേഷാ ൻക്ക്യെന്താ പറ്റ്യേത് എന്താ എന്താ പറ്റ്യേന്ന് ഇൻക്കറീല ഞാൻ കയ്ക്കൂലാ. ഇൻക്ക്യാ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടല്ലാ. പിന്നൊരു ചാെയെല്ലേ മീനൊര് മ ഒര് ടേസ്റ്റ്ല്ല്യാ അതൊന്നും ഇൻക്ക്ഷ്ട്ടല്ലാ അം ഞാൻ അതൊന്നു ഒന്നും കയ്ക്കൂല മീനാെ മീനും മീൻന്റെതായ്ട്ട്ള്ള ഒന്നും ഞായ്ക്കൂലാ മീന്ണ്ടാക്കി പാത്രത്തില്ള്ള ഫുഡ്ഡ് പ്പൊ മീനാെര് ചട്ടീല് പൊരിച്ചെങ്കി ആ ചട്ടി പിന്നെ ഞാം ഉപയ്ക്കൂലാ
ആഹ്
അങ്ങെനെ അത്കൊണ്ട് വീട്ട്ല് മീൻ പൊരിക്കാം മാത്രായ്ട്ട് വേറെ ചട്ട്യാ അപ്പൊ അങ്ങെനെ അങ്ങെനെ കയ്ക്കാണ്ടിര്ന്ന് കയ്ച്ച് ആദ്യാെക്കെ ഉമ്മാ എപ്പഴും വേറെ വേറെ കറികെള്ണ്ടാക്കും ഞാൻ മീൻ കയ്ക്കൂലല്ലോ പ്പൊ വീട്ട്ല് എല്ലാ ദിവ്സും മീൻണ്ടാവും വീട്ട്ല് അഹ് ഇൻക്ക്യ് വേണ്ടീട്ട് സപ്പ്റേറ്റ് കറിണ്ടാക്കും പിന്നെ പിന്നെ ഇമ്മാക്ക് മത്യാവ്‌ലൊട്ങ്ങി രാ ചെല ദിവ്സം ഉമ്മാക്ക് തീരേ വയ്യാത്തീസാെക്കേണെങ്കി പിന്നെ ഉമ്മ ഒന്നുംണ്ടാക്കുല്ല പ്പ ഞാം പട്ടിണ്യാവില്ലേ അപ്പ ഞാൻ ചെറ്പ്പത്തിലേ ഞാനെന്തെങ്കിലൊക്കെണ്ടാക്കും മു ട്ട പൊരിക്കും അല്ലെങ്കി എന്തെങ്കിലാെ അങ്ങെനെ ചെർപ്പത്തിലേ എന്തേലൊക്കെണ്ടാക്കും ഞാൻ കുഞ്ഞ്കുട്ട്യാവുമ്പളേ ഞാം അത്യാവ്ശ്യം വെൽതായേന്റേഷും ഞാണ്ടാക്കും അങ്ങെനെണ്ടാക്കിണ്ടാക്കിണ്ടാക്കിണ്ട് പിന്നെ ഇൻക്ക്യത് ഇഷ്ട്ടായി
ഇഷ്ട്ടായി പുവട ണ്ടാക്കാനൊന്നും വയ്യ കഴിക്ക്യാൻ കഴിക്ക്യാൻ എ ത്ര കിട്ട്യാലും കഴിക്ക്യും
ആഹ്
കഴിക്കും
അതോണ്ട് ഇന്റെ വീട്ടില്ള്ളവർക്ക് നല്ല ഭാഗ്യാ ഞാം പോയാ അവ്ടെ ഫുള്ള് സ്പെഷ്യെലേളാ ഞാൻ ഇണ്ടാക്കേം ചെയ്യും അതൊക്കെ ചെയ്യേം ചെയ്യും
ഇപ്പോ പൊറോട്ടാെക്കെ കഴിക്ക്യാണെങ്കി എത്രെണം കഴിക്ക്യും
അതാ ഞാൻ പർഞ്ഞേ ഇന്നെന്താ പറ്റ്യേന്ന് ഇൻക്ക്യറീലാ ഇന്ന് ഞാൻ രണ്ട് പൊറാട്ട കയ്ച്ച് നോർമെലി ഞാൻ ഒര് പൊറാ
രണ്ടെണ്ണെ കഴിച്ചൊള്ളു
ആഹ് സാധാരണെന്റെ ഒരെണ്ണാ ഇന്റെ കണെക്ക്‌ ഷേ ഇന്ന്ക്ക് എന്താ പറ്റ്യേന്നറിയില്ല രണ്ടെണ്ണം കയ്ച്ച്
ആഹ് ഇന്ന്പ്പോസ്റ്റെൽന്നേതാ ഫുഡ്ഡ്
ഇന്ന് ഹോസ്റ്റൽല് ലെമെൺ റൈസാ ലെമെൺ റൈസ്ന്ന് പർഞ്ഞാല് ചോറ്ല്ലേ ചോറില് ത് മറ്റേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ക മറ്റേ പൊട്ട് കടലേം ഇങ്ങൻത്തെ കൊറേ സാനങ്ങെള് കാെറേ ആവശ്യള്ളെത് ച പ്പം ചാറാെക്കെടും ന്നെട്ട് അയ്ല് നാരങ്ങ പീഞ്ഞൊയ്ക്കും
കയ്ഞ്ഞു അത്രാെള്ളുലേ അയ്ന്റെ കൂടേ
അയ്ന്റെ കൂടന്നാ അത് കേട്ടപ്പോ തന്നെ സമാധാനായി
ആഹ്
ആഹ് അപ്പോ പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് നമ്മള് ഫുഡ്‌ കൊടുവന്നപ്പോയി എന്നാ ഇരുവത്രണ്ട് രൂപ ചെലവായിട്ടൊള്ളു ചിക്കങ്കറി നമ്മള് വാങ്ങിച്ചു.
പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അവടെ ഹോസ്റ്റല് എപ്പഴും ഇങ്ങള് കഴിക്കുന്നത് ഹിപ്പി മാത്രേ കഴിക്കുള്ളൂന്ന്
ആഹ് ആഹ് അത് നീ കേട്ടതെറ്റാ എന്തൊ ഇവടെ ഉച്ചക്കത്തെ ഫുഡ്ക്കെ ഞങ്ങള് കഴി
പക്ഷേ ഹിപ്പി ഹി ഹിപ്പില്ലേ ഒരുപാട് കഴിക്ക്യാ ഇങ്ങള് അവടെ
ഇപ്പി അല്ലടാ കഴിക്കാ ഇവടെ അട് ഇവടെ അടുത്തൊരു ഹോട്ടല്ണ്ട് ആ ഹോട്ടല് ചിക്കൻ നൂഡിൽസ്ണ്ട് ബിരിയാണിണ്ട് അവടെ അവടെമ്മള് അധികം വാങ്ങിക്കാവ്ട്ന്നാ
ആഹ്
അവട്ത്തെ ബിരിയാണിക്ക്മ്മള് അടിറ്റടാ ചില്ലി പറയും പിന്നെ പക്ഷേ വേറോരു ഇത്
ആഹ് ആഹ്
ഇങ്ങളെങ്ങനെ ഇണ്ടാക്ക ചോറും മസാലേം കൂടി ഒരുമിച്ചല്ലേ റാവുത്തറ്ബിരിയാണി ആഹ് പക്ഷെ ഞങ്ങള ബിരിയാണി അങ്ങനല്ല ആഹ് ഈ ബിരിയാണില് ചിക്കൻ പൊരിച്ചിട്ടേക്ക ഏഹ് ആഹ് ഞങ്ങള ബിരിയാണി വേറെ വെള്ള ഇങ്ങള നെയ്ച്ചോറ്ന്ന് പറയണത് ആണ് ഞങ്ങളെ
മൻസ് ആഹ് അത് നിങ്ങടെ ബിരിയാണി മൻസ്സിലായി
ഇങ്ങ് ഇങ്ങളെ ബിരിയാണിയില്ലേ ഇങ്ങളെ ബിരിയാണിന്റെ വേറോരു ടൈപ്പ് അതില് ചിക്കന്ങ്ങനെ സിക്സ്റ്റിഫൈവ് ഇങ്ങള് വരെന്താ പറയാന് ഇക്ക് അറിയില്ല്യ ചിക്കന്ങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസ്കളാക്കി പൊരിച്ചിട്ടെക്കാ അയിന് നൂറ്റി ഇര്പത് രൂപ അതും ചിക്കൻനൂഡിൽസ് അത് എപ്പില്ലട്ടാ എപ്പി വേറെ ഇത് വേറെ ഈ തട്ട്കടേത്തെ നൂഡീൽസില്ലേ
അതെ
അത് ഇയ്യ് പൊറത്താ കാറ്റിന്റെ സൗണ്ടേക്ക്ണു
ഞാൻ പൊറത്താണ്.
ആഹ് അന്നേക്കാളും കൂടുതലും സംസാരിക്കണേ കാറ്റാ
കാറ്റാണ് കാച്ച ഇബടെ കാറ്റില്ലാലോ
പക്ഷെ ഇയ്യ് നടക്കാണോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഏഹ് ഇരിക്കെ
നട ഇരിക്കാണ് വണ്ടി പോയത് കൊണ്ടായിരിക്കും വണ്ടി വണ്ടി പോയത് കൊണ്ടായിരിക്കും
ആഹ് അറില്ല ഇപ്പ കൊഴപ്പല്ല ഇപ്പൊ നോർമലാ ആഹ്
അതാണ്
ആഹ് അപ്പന്ന് കളി എവടന്ന വീട്ടിന്നാ കാണണെ കാണണ പൊറ
അല്ലല്ല പൊറത്ത് പൊറത്ത്ന്ന് പൊറത്ത് എല്ലാരും കൂടിന്ന് കാണണം ബ്രസീൽ ഫാൻസിന് എടെൽ നിന്ന് കാണണം
ബ്രസീലിന്റെ ലാസ്‌റ്റത്തെ കളിയാത് ഇത് കഴിഞ്ഞാ പിന്നെ
ആഹ് ഇത് കഴിഞ്ഞ തോറ്റാ പിന്നെ കഴിഞ്ഞു പിന്നെ ഇനി കളിയില്ല ബ്രസീല് തോറ്റ ബ്രസീല് പൊറത്താവും ഉം നെറ്റിന്റെ ഇഷുണ്ട്‌ട്ടാ
ആണോ ഇന്നാ ഞാൻ പിന്നെ വിളിക്കാ ശരിയെന്നാ ഉം ഉം ശെരി